ആഹ് കെക്കാവോ പറയുന്നെ കെക്കാവോ
ആഹ് കപ്പ് കെക്ക കെക്ക വി
ആഹ് കോഴ്പ്പോന്നുല്ലേല്ലോ ഇല്ല ഇ ഇല്ല ഇല്ല ടിലെ ഇല്ല ബ്രോനോ
ആഹ് ഇല്ലല്ല
ആഹ് ആഹ് ആഹ് ആഹ് ഫുഡ് ഒകെ കഴിച്ചോ
ആഹ് ഫുഡോക്കെ കഴിച്ചു
എന്താ ബ്രോന ഹോബിസോക്കെന്തൊക്യാ
ഹോബീസ് ഞാന്
അഹ്
എത്ര ഗെയിം കളിക്കും
ഓഹ് പിന്നെ
ട്രാവലെയ്യും
ആഹ് ട്രാവലൊക്കെ ചെയ്യുല്ലേ പിന്നെ എങ്ങ എങ്ങനാ സോളോ ആയിട്ടോ അല്ലെങ്കില് ഗ്രൂപ്പ് ആയിട്ടോ
ഗ്രൂപ്പ്
ഗ്രൂപ്പായിട്ട് എവിടെക്ക ഏതുവരെ പോയിട്ടിണ്ട് പ്ലോ ബ്രോ
ഞാൻ ചെന്നൈ വരെ പോയിട്ടുണ്ട് ചെന്നൈ തഞ്ചാവൂര്
ഓഹ് ചെന്നൈ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് എങ്ങെനെണ്ട് സൈ എക്സ്പീരിയൻസ് എങ്ങനെണ്ട് ചെന്നൈ ഒക്കെ
നൈസായിരുന്നു ഇത് കാറിലാരുന്നു ഞങ്ങള് പോയെ രണ്ട് കാറിണ്ടായിരുന്നു അപ്പൊ
ഓഹ് ഓഹ് ഓഹ് ഓഹ് ഓഹ്
വേരും അവിടുത്തെ ഹൈവെക്കെയാണെങ്കിൽ നമുക്ക് ഓടിച്ചു പോകാനായിട്ട് നല്ലൊരു
ഓഹ്
മുഷിച്ചിൽ
അയ്ശെരി അയ്ശെരി ഓഹ് ഓഹ് ഓഹ് ഓഹ് ഓഹ് ഏഹ്
കാഴ്ചകളിണ്ട് ഫുഡ്ഡ് പ്രശ്നവാണ്
ഉം
ശരി എനിക് ആര്ന്നു എനി എനിക്ക് പ്രശ്നം ഇല്ലല്ല ഏർ എനി എനിക്ക് പ്രശ്നവാരുന്നു
ഓഹ് ഓഹ് ഓഹ് ഓഹ് ഓഹ് അത് ശരി അത് ശരി ആഹ് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറയാറിണ്ട് അവരിങ്ങിൾനെ പോകുമ്പോ അവർക്ക് മെയിൻ ഇഷ്യൂ ഫു ആന്നാ പർല് മെയിൻ ഇഷ്യൂ ഫുഡ്ഡും പിന്നെ ആഹ് അവര്ക്ക് സ് സാറ്റിസ്‌ഫാക്ഷൻ ഉണ്ടാവുന്നതാണ് ആഹ് അതന്നെ അതന്നെ അങ്ങനെന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഫുഡ് മാത്രം പിടിക്കൂല്ല എന്നൊക്കെ പറ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ അവിടെ നിക്കണൂരുണ്ട് ആഹ് ആഹ് ആഹ് എന്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ നിൽക്കുന്നവരെ ക്കണ്ട് അവിടെ എഞ്ചീനിയർ കോഴ്സ് പഠിക്കുന്നവരൊക്കെ ഉണ്ട്
ആഹ്
അപ്പൊ അവരൊക്കെ പറഞ്ഞത് ഇങ്ങനെയാണ് മെയിൻ ഇഷ്യൂങ്ങനെ വെച്ച ഫുഡ് ആണ് അവരെ മൈൻസ് എന്ന് പറഞ്ഞത് ആഹ് അവര് ആവശ്യമില്ലാ ഈ സ്പൈസസ് ഇതൊക്കെ ആയിട്ടേ
ഉ ആദ്യം കഴിക്കുമ്പോഴേ ഉള്ളത്
ഇഷ്ടപ്പെട്ട് പോയ ഇന്റെ ഒരു ഫ്രണ്ട് ഇണ്ട് ആഹ് ആഹ് ആഹ് ആഹ് ന്റെ ഫ്രണ്ട് ഇണ്ടവൻ ഇങ്ങന പഠിക്കാണ് എഞ്ചിനയറിങ് കോളേജിൽ പഠിക്കണാണ്
ആഹ്
ആഹ് ആഹ് അപ്പൊ ഇവരെ എന്താ മെയിൻ വിഷയംന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവ ഈ ഓൻ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ ഓന് മറ്റേ ഓ കോളേജ് ഹോസ്റ്റല ആയിരുന്നു
ഓ ഓ
അപ്പൊ അവിടുത്തെ ഫുഡ് അവനെ തീരെ പിടിച്ചില്ല എന്നിട്ട് ഇപ്പ ഇപ്പ രണ്ട് രണ്ട് വർഷമായിട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുക അപ്പോ ഓരോ പി ജി ഒരു വീട് വീട് വാടക എടുത്തിട്ടെ പീജല്ലേ വീട് വാടകക്ക് എടുത്താ
ഓ ഓ ശരി ഓ ല്ല
മറ്റൊന്നും ഫുഡ് കഴിക്കലോല്ലോ അല്ലെങ്കിൽ അവൻ പിന്നെ കേരള മെസസ് ഒക്കെ ഉണ്ടാവുമല്ലോ ആ ചിലവുണ്ട് ഓൻ പിന്നെ അത്യാവശ്യം റിച്ച് ആയത് കൊണ്ട് പിന്നെ അവന് കുഴപ്പമില്ല അങ്ങനെ അവൻ്റെ ചിലവൊക്കെഅവൻ നോക്കിക്കോളൂ ഉം ബ്രോ ഇങ്ങനെ പുറത്ത് പോകാൻ താല്പര്യമുണ്ടോ ഇനി ഇങ്ങനെ ട്രിപ്പല്ലാതെ പഠിക്കാനൊക്കെ ഹലോ ഹലോ ബ്രോ കേക്ക്ൺണ്ടൊ
പിന്ന ഹലോ കേക്ക്ന്നില്ലെ
ആഹ് കേപ്പ കേക്ക്ൺണ്ട് കേക്ക്ൺണ്ട് അതീ പൊറത്ത് പോയി പഠിക്കാൻ താല്പര്യണ്ടൊ
അത് ഇതിന്റെ പീ ജി പൊറത്ത് പോയി എടുക്കണോന്നാ
ആഹ് ആഹ് ആഹ് എവിടെയാണ് ഒരു എയിമ്ണ്ടൊ എവ്ടെ പോണന്ന്ള്ളെ
ഞാന് യൂ കെ പോവാനായ് നോർ
ക്കെ പോയ്ട്ടൊ ഓഹ് ഓഹ് ഓഹ്
യൂ ക്കെ എന്റെ ചേട്ട എന്റ കസിനാണ് മാൻഞ്ചെയ്സ്സ് സ്റ്ററർല് മാൻഞ്ചസ്റ്റർല് പഠിച്ച് പീ ജി ചെയ്താർന്നു
ആഹ് ആഹാ
അപ്പൊ ആഹ് യൂണിവെഴ്സിറ്റിയിൽനിന്ന അയ് നല്ല യൂണിവേഴ്സ്റ്റി ആന്ന് പറഞിരുന്നു ആഹ് അവിടന്ന് ഞാന് പീ ജി ചെയ്യാലൊ ചെയ്താലോന്ന് ആലോചിക്ക
ആഹ ആഹ് ആഹ് നല്ല കാര്യാണ് നല്ല കാര്യാ അപ്പൊ ഈ ഫീസൊക്കെങ്ങനെ നല്ല ഫീസാണ്
ഫീസ് നമ് അവടേ സ്കോളർഷപ്പ്ണ്ട്
ആഹ്
അത് കിട്ടി കഴ്ഞ്ഞ നമുക്ക് എല്ലാം റെഡി ഇല്ല നമ്മ്ടെ ചിലവുകള് നോക്ക പഷെ നമ്മള് ഇവ് നോക്ക്ണം എവടെ എന്തേലും പട്ടയമായ്ട്ട് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കില് ഒരു മെനക്കേടാ
ഏഹ് അവടെ പഷെ എന്തൊക്കെ ലോക് വന്ന്ട്ട്ള്ള ഈ പാർട്ട് ടൈമായിട്ട് ഈ പൊർത്താൾക്കാരെ ജോലി കൊട്ക്കെന്നേനെക്കാട്ടി ഏറ്റവും പ്രയോർറ്റി അവിട്ത്ത്ള്ളാൾക്കാർക് കെറ്റ്ണ കേട്ട് എന്താ ലോൺ എന്ന തോന്ന്ൺണ്ട് അപ്പൊ പ്രശ്നവൂലപ്പൊ
അത് പ്രസമാണ് പിന്നെ അവടെ പിന്നെ കൊറച്ച് പരിപാടിയുണ്ട് എന്തൊച്ചാല് ഈ
ആഹ്
ഹോം ഏഹ് ഏഹ് ഓൾഡേജ് ഹോമില് ഇതേ രീതിയില് കൊർച്ച് പരിപാടികള് ഉണ്ടോ
ആഹ് ആഹ് ആഹ്
സ അവടെ ഏഹ് ഇങ്ങനെ ളുള്ളാൾടെ ആണൊ
ഓഹ് നെഴ്സിംഗൊക്കെ ഹോംനയ്സായിട്ട് ആഹ് ഓഹ് ഓഹ് ഓഹ് ആഹ് ഇങ്ങന ആൾക്കാരെ കെയറീയ്യാനായ്ട്ട്
ഉം
ഓഹ് ഓഹ് ഓഹ് ഓഹ് ആഹ് അത് നല്ലൊണ്ടാവുലെ
ആഹ് പഷെ ഇച്ചിരി തൊല്ല പിടിച്ച പരിപാടിയ
ആഹ് കറക്റ്റായിരുന്നു കാരണം ഓരോടൈപ്പൾക്കാരാണ് ഒന്നാമത് വയസ്സായ ആൾക്കാരാണ് അപ്പൊ ഒരെ സ്വഭാവ അയിനുസരിച്ചിട്ട് മാറും മാറും പിന്ന പല പല ആൾക്കാരുണ്ടാവും
രാത്രി നല്ലത് കിട്ടൊ ഇതിന് ആദ്യം നല്ല ശമ്പളം കിട്ടുവല്ലൊ
ഓഹ് ഓഹ് ഓഹ് ഓഹ് ഓഹ് ഇമ്മക്ക് പ്പതല്ല വേണ്ടത് എങ്ങനെ നിന്ന് പോവാന്ന്ള്ള മൈൻഡ്സെറ്റായോണ്ട് പിന്ന ആൾക്കാര് പണിക്ക് പോവും എന്തായാലും
ഇതിന് സ്റ്റേബ്ൾ ഏഹ്
ഇപ്പൊ എന്താണ് ഈ ഈ ജോപ്പാ നോക്കുന്നത് അവിടെ
ആഹ് അങ്ങ ഇതിപ്പം ഇത് എന്താ ഇത് ചെയ്തോണ്ട് അയ്ന്റോട കോഴ്‌സും ചെയ്ത് ഇന്ത് കോഴ്സു കൂടെ പി ജി കൂടെ ചെയ്യുന്നുണ്ട് ഉം പാടൈം
ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഒറന്ന കോളേജൊക്കെ എങ്ങന്ണ്ട്
നല്ല കോളേജാ അവിടെ കൊറേ മലയാളികളും ഉണ്ട് ഹിന്ദിക്കാ
അതെയോ ഒഒ ഓ
അരുവെട്
ആഹ് ഓ ഓ ഓ അപ്പൊ കൊഴപ്പണ്ടാവൂല വൈ ഫൈ ക്കാലെ പിന്നെ വാ ഫുഡൊക്ക
ഇപ്പൊ കസിൻ സ്റ്റേ ചെയ്യുന്ന ആഹ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് കസിൻസ് മലയാളി കമ്മ്യൂണിറ്റീല് മാത്രമായിട്ടുള്ള ഒരു ഏരിയ ഇല്ല
ഓ ഓ ഓ ഓ ഓ അപ്പൊ പിന്നെ നാടിന പോലെ ഫീലെയ്യോളൂ
അതാസ്
പൊറത്താണെങ്കി തന്നെ ആഹ്
ആഹ്
എന്താ ഫുഡ് എന്താ കഴിച്ചേ
ഫുഡ് ഞാൻ പൊറത്തായിരുന്നു കഴിച്ചെ ഫ്രണ്ട്സുമായിട്ട്
ഏ തട്ടുകടെ അല്ലെങ്കില് റെസ്റ്റോറന്റോ
ആഹ് അവര് പറഞ്ഞ് മന്തി കഴിക്കാൻ പോണോന്ന് അപ്പം മന്തി ആവട്ടന്ന് വിചാരിച്ച്
ഓ ഓ ഓ ഓ ഓ അത് ശരി അത് ശരി ഈ തട്ട്കടേ ഫുഡൊക്ക‌ കഴിക്കുവോ
അ കഴികും
ഓ എനിക്ക് കൊറച്ചൂടെ തട്ടെട ഫുഡാ കുറച്ചൂടി ഇഷ്ട്ടം പിന്ന ഈ കൊറഞ്ഞ സമയത്ത് കൊറഞ്ഞ പൈസക്ക് കിട്ടണ ഡെറ്റ് ഫുടേ ഫുഡാ ഇഷ്ടോം ഉം മെയിനായിട്ട് തന്നെ ഇങ്ങനെ ആഹ്‌ ഹൈജീനിഷ്യു ഉണ്ടാവും പക്ഷെ എന്നാലും ഏ കുറച്ച് ഈ ഇട്ത്തിന്റട് ഇന്റ നാടിനടുത്തന്നെ കൊറച്ച് സ്പോർട്സ് ഇൻടാക്ട്കള്ണ്ട് അവിടേക്കെ അത്യാവശ്യം നല്ല ഹൈജീനും ഒണ്ട് അത്യാശ്യം നല്ല പ്രൈസും ആണ് അത്ര നേരം കാത്തുക്കും ചെയ്യേണ്ട ആവശ്യല്ല അവിടെക്കെ പോയി കൊറഞ്ഞ പൈസക്കായോണ്ട് പിന്നെ നമുക്കൊരുസം മൻ ച്ചിരിയൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അങ്ങനെ ആയോണ്ടേ ഉം ഉം ഉം ഉം ഉം നിങ്ങള തട്ടുകടേക്ക ഉണ്ടോ
ആഹ് ഇണ്ട്ണ്ട് ണ്ട്
ഓ ഓ ഒ ഒ ഓ എന്താ സ്പെഷ്ൽ
പിന്നെ ഞ അങ്ങനെ ഞാനങ്ങനെ പോയി കഴിക്കാറില്ല
ഓ ഓ
ഉം ഇവിടേ ഇവിടെ എന്റെ അടുത്തന്നെ ഒരു കടയുണ്ട് അവിടെ മരുന്നി ബീഫ് കിട്ടും
ആഹ്
കേട്ടിട്ടുണ്ടോ കൊല്ലത്ത് മരുന്ന് ബീഫ് കിട്ടുന്ന സ്ഥലം ആഹ് അത് പൊളി ഐറ്റവാ ഇരുന്നൂറ്റി ആ ഇരുന്നൂറ്റമ്പത് രൂപയെങ്ങാണ്ടാന്ന് തോന്നുന്നു നൈസ് സാധനാ രാത്രി എടൊ ഒരു ഒരു മണി രണ്ട് മണിക്കൂർ എങ്ങാണ്ടേ കട തുറന്ന് വക്കത്തുള്ളൂ
ആഹ് റീൽസിലന്ന കണ്ടിട്ടുണ്ട് ഈ കടേനപറ്റീട്ട് ഇങ്ങനെ ഈ പോഞ്ഞ്
അതായത് അത് തന്നെ അത് തന്നെ പക്ഷെ നല്ല സാധനാ
ഓ ഓ ഓ
ഫുള്ള് നല്ലൊര് ഭാഗല്ലത്
അങ്ങനെ ഇങ്ങനെക്കറി ആള് ഹെൽത്തിയല്ലേ ഹെൽത്തില്ലപ്പൊ ആഹ് ആഹ് ആഹ് ആഹ് അപ്പൊ തിന്നാം സാറ്റിസ്ഫാക്ഷൻ കിട്ടും മ്മക്ക് മനസ്സിനു സുഖാണ് ശരീത്തിനുസുഖാണ് സത്യം പറഞ്ഞ ആണ് ഓഹ് ഓഹ് ഓഹ് ഓഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഇരുന്നൂറ്റയ്മ്പറുപ്പ്യ
ഓഹ് ഓഹ് ഓഹ് ഓഹ് ഞങ്ങടോടങ്ങനെ പിന്നെ വേറൊരു സാനുണ്ട് ഈ ചിരാക്കോയ്ന്നറിയും ജീര ജീരാകോയ് ചീരാകോയല്ല ജീരാകോയ്
ജീരഹ കോഴിയോ
അത് ഏകദേശം എങ്ങനെയി ജീരകകോഴി ആഹ് അതിങ്ങനെ ഏകദേശം മരുന്ന ടൈപ്പ് സാധനാണ് ഇങ്ങനല്ല് ചെറിയുള്ളീകിട്ടിട്ട്
ഓഹ്
അത് നല്ല നൈസാന അത് കയ്ക്കാൻ പോവറില്ലിങ്ങനെ അത് നല്ല മനസ്സിനൊക്കെ തിന്നാൻ പറ്റിയസാന
ആഹ് ആഹ് ജീരക ട്രൈ ചെയ്യണം ഓക്കെ ശരി
ഉം ഉം ഉം